ഹലോ. ഓ ഓ ണ്ട്ണ്ട്.
എന്താ വിശേഷം?
നല്ല വിസേഷം. എന്താ പരിപാടി
വടെണ്ട്. ഞാനീ കെട്ക്കേ ര്ന്നുതരെ. അപ്പം പ്പം വ വടെ സോഫേ വന്നങ്ങനെ ഇര്ക്കാ. നിപ്പം മക് മക്കള് വരാനായി. അപ്പാ ആര് ങ്ങനെ ജനാൽക്കൂടെ ങ്ങനെ നോക്കി പൊർത്ത്ക്ക് നോക്കി അങ്ങനെ ഇരിക്കെയ്നി.
ആഹ് അ അത് പോട്ടെ സാരല്ല ചെയ്ക്കല്ലെ അവളൊന്ന് വീഴാൻ പോയപ്പോ ഒന്ന് പേടിച്ചത് ഓഹ് പിച്ച് പിട്ച്ച് പിട്ച്ച് ങ്ങനെ പോവും.
ആഹ് അതാ അപ്പ അതോ അപ്പഴാണ് ഞമ്മള് നല്ലോ ശ്രദ്ധി ക്കണ്ട്യെ. ഈ നടത്തം തൊടങ്ങിയാല് ലേ. എല്ലോട്ത്തും പറ്റിപിട്ച്ച് കേറും ഓല്.
ആഹാ. ഇപ്പ അതേ ജനൽ തവ്ടെ വ്‌ടെ നിക്കേര്ന്ന. ആഹ് ജനാൽൻ്റെവ്ട്ന്ന് ങ്ങനെ ഒന്ന് വീഴാൻ പോയി
ആ നല്ല നോക്കണ്ട ടൈമാ ആ ഹതന്നെ നമ്മളെ പണികളും ഓലെ എല്ലാം കൂടെ ആവുമ്പോ നല്ല കഥയായിരിക്കും എന്താ പിന്നെ എന്താ ഉറങ്ങൊന്നുല്ലേ
ഒറക്കോ ഏയ്
ഉറക്ക ഉറങ്ങാനില്ലേ കൊർചേരം ഉറങ്ങിയ അങ്ങ്
ആ ചെലേ സമയം കൊറെ നേരം കൊറെ ചില സമയം
ആ ഓ പിന്നെ കുളിപ്പിച്ചാലൊക്കെ ചില മക്കൾ അങ്ങനെ നന്നായിട്ട് ഉറങ്ങും
ഇവള് ഇവളങ്ങനെല്ല ഇവള് ചെലേ സമയം നല്ല കൊറെ നേരം ഓൻ ചെലെ സമയം അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് അപ്പ എണീറ്റ് അപ്പ എണീട്ട് വരും
ആ എന്റെ എന്റെ മക്കളൊക്കെങ്ങനെ ഞാന് ഓൽക് തൊട്ടില് ഇഷ്ന്ന് ഇത് തൊട്ടില് കെടക്കൂലേ മോള്
ഓ കെടക്കും
ആ ഞാന് തൊട്ടിലേലിട്ട് അങ്ങനെ തൊട്ടില് ഇട്ട് അങ്ങനെ ആട്ടായാണ്ട് ആ ഞാനും ഞാൻ ബെഡിൽ ഓള തൊട്ടിലിട്ട് അങ്ങനെ ആട്ടിയോണ്ട് നിക്കും ഞാന് അപ്പൊ തൊട്ടിലേ കിടക്ക നല്ല ഇഷ്ടം അപ്പ ഓല് ങ്ങനെ കെട്ന്നോളൂ കുറെ ഉറങ്ങും കുറേ അവിടെങ്ങനെ കെടക്കും ന്നാലും ഒരു നാലര വരെ ഞാൻ അവിടെ പിടിച്ച് കെടത്തും
ഇവക്ക് തൊട്ടിൽ തൊട്ടില് കൊറച്ച് പേടിയാണ് പക്ഷെ ഇപ്പൊ ഇപ്പ കടക്കാറില്ല ആദ്യം തൊട്ടിൽ തന്നെയായിരുന്നു ഇപ്പ കിടക്കാറൊന്നുല്ല ഇപ്പ നിർത്തി ഓ ആ പ്രശ്നല്ല രാത്രിക്ക് പ്രശ്നന്നൂല്യ ആ അതെ ഓ ഇപ്പൊ ഏത് സമയും തന്നെ ഉറക്കം
ബെഡിൽ അപ്പ ബെഡിൽ ഇങ്ങനെ പാല് കുടിച്ച് കിടക്കലാ
എല്ലാ ഓൾ ഒറങ്ങിക്കോളും അങ്ങനെ
ഒറ്റക്കുറങ്ങോ ഏ ന്റെ മക്കളൊന്നും അങ്ങനെ ഉറങ്ങന്നില്ലേയ്നു ഒൽക്ക് ഈ
ആ ഈ തൊട്ടിൽ കിടക്കുമ്പോ നമുക്കൊരു സുഖാണല്ലോ തൊട്ടിൽ കിടക്കുമ്പോ എല്ലാർത്തുംന്നും ഒരു ഇറുക്കം തോന്നുമ്പോ അവരങ്ങനെ കിടക്കും ഇവളെ ഞാൻ തൊട്ടില് കൊറച്ചു നാള് കെടത്തി അത് കഴിഞ്ഞപ്പോ പിന്നെ കെടത്തൽ നിർത്തി
ആ അത്ശരി അതെന്തെ പിന്നെ അങ്ങനെ ങ്ങളെ അടുത്ത് അങ്ങനെ കെടത്തി ശീലാക്കില്ലേ
ആ അങ്ങനെ കടന്ന് അവള് ഇവിടെ ങ്ങനെ പൊതപ്പിന്റെ ഉള്ളിൽ അങ്ങനെ കിടന്നുറങ്ങും
മക്കൾ അങ്ങനെ ഒറ്റക്ക് ഉറങ്ങെ ല്ല്യാ രണ്ടും അങ്ങനെ തന്നേന് ഞാന് ഒരു ആണ്ട് ഒറങ്ങണെ കാണലുണ്ട്
ആ അങ്ങനെ കിടന്നോറങ്ങും ഓ എന്തേലൊക്കെ പറഞ്ഞോണ്ട്കും ഏ
ഫുഡ് എന്തേലും കൊടുക്കോ
എന്ത് കേട്ടില്ല
ഫുഡ് കൊടുക്കാനക്കെ അയിനൊ ഫുഡൊക്ക
ഓ ഫുഡോക്കെ കൊടുത്തൊടങ്ങി ഉം
ഓ കയിക്കും
ആ ങ്ങക്ക് അമൃതപ്പൊടി ഒക്കെ കിട്ടൂലേ അങ്കൻവാടിന്ന്
കിട്ടും ഉം കിട്ടും കിട്ടും കിട്ടും
ആ അത് അതൊന്നും പിന്നെ വല്യ ഇഷ്ടൊന്നും ണ്ടാവില്ലല്ലെ
ഇല്ല ഞങ്ങക്ക് വല്ല്യാ താല്പര്യല്ല ആ സാധനത്തിനോട്
ആ അതെ റാ റാഗിയോ?
ഓഹ് അത് കുടിക്കും. അമൃതം പൊടി വല്യ താല്പര്യ ഇല്ല അങ്ങനത്തെ ഒന്നും ഇഷ്ടല്ല്യാ. അതിനോട് ഇഷ്ടം ആഹ് ആ ടേസ്റ്റ് ഇഷ്ട അല്ല പക്ഷെ വേറെ എന്തിന്റെയും കൂടെ. കൂടെ ചേർത്തൊക്കെ കൊടുക്കുമ്പോ കഴിക്കും.
കഴിക്കുവല്ലേ ആഹ് ശരി വീട്ടിൽ വേറെ ആരുല്ലേ?
ഇതാ അമ്മമ്മയുണ്ട്.
ആഹ് ആഹ് അമ്മയെവിടെ?
അമ്മ പണിക്ക് പോയി.
ഏഹ് ജോലിക്ക് പോവലുണ്ടാവൂല്ലേ രാവിലെ പോകുവോ? ആഹ് ആഹ് എമ്പിന് എന്ത്‌?
ഇപ്പ തന്നെ അമ്മമ്മ ഇപ്പോ രണ്ടൂസം ആയിട്ട് വന്നിട്ട്.
അമ്മന്റെ അമ്മെ.
ആഹ്.
ആഹ് അച്ഛന്റെ വീട്ടിലാണോ നിക്കുന്നേ ഇപ്പം എവിടെയാ നിക്കുന്നേ?
ഹസിന്റെ വീട്ടില്.
ആഹ് അപ്പൊ അമ്മന്റെ അമ്മ ആയിരിക്കൂല്ലേ പ്രായ ഉണ്ടാവൂലേ.
ആഹ് അമ്മമ്മ അത്രയ്ക്കൊന്നുല്ല അപ്പ അമ്മമ്മയുണ്ട് ഇപ്പൊ കൂടെ ഇവിടെ.
ആഹ് ശരിയാ അയിന് ആഹ് ഇനി കുറച്ച് ദിവസം നിക്കുവായിരിക്കൂല്ലേ.
ആഹ് മ്മൂമ്മ ഒന്നു അല്ലേങ്കി ഇന്ന് പൂവും അല്ലെങ്കി രണ്ടൂസം കുടെ ഉണ്ടാവും ഇവിടെ. ഉം ആഹ് അതെ. അതൊണ്ട് ഇങ്ങട് പോന്നത് പോയി പോയത് കൊറച്ച് ദിവസം മുമ്പ് പോയി വന്നോള്ളു.
ഏഹ് നി ക്കലില്ലേ നിക്കലൊക്കെ കുറവാ കുറഞ്ഞ് ആഹ് ഇപ്പ ഇപ്പോ ഇപ്പൊക്കെ നിക്കുന്നേണ്ടാവുള്ളൂ പിന്നെ മക്കള് വലുതായി ക്ലാസ്സിലൊക്കെ പോയിതുടങ്ങിയാലേ.
പോയി നിക്കാനും പറ്റില്ല പോന്നു വരുന്നു പോയി തിരിച്ചു വരുന്നു.
ആഹ് അതെ അത്രേ നടക്കുള്ളൂ നമ്മക്കാണെങ്കിൽ ഒരു ദിവസം. ഇപ്പൊ ശനി ഞായറും കിട്ടും അത്ര അല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ എതെങ്കിലും ആഹ് അതെന്നേ ഞാനക്കെ അങ്ങനെ ഫസ്റ്റ് സ്റ്റ് കുട്ടികളൊക്കെ ചെറുതായിന്ന് നല്ലോണം പോയി മുതലാക്കിണ് അന്ന് എനിക്കാ ക്ക് അയിന് ഇളച്ചി ഉണ്ടായിന് അപ്പ ഞങ്ങൾ മാറി മാറി നീക്കും പതിനഞ്ച് ദിവസോ ഓള് ഇവിടെ നീ ക്കും അപ്പൊ ഞാനവിടെ നിക്കും പിന്നെ ഞാൻ വന്ന് പയിനഞ്ച് ദീസം ഇവിടെ നിക്കുമ്പോ ഓള് പോകും. അതൊണ്ട് അങ്ങനെ ഒരു പ്ര ഇത്ണ്ടാവേല്ലേ നമുക്ക് രണ്ടാക്കും നന്നായിട്ടും ആഹ് സു ഖാ.
മറ്റേ പ്പോ ഇമ്മാരെ ഒറ്റക്കാക്കി പോണ ആഹ് ഇതുല്ല. ആഹ് പരാതിയുല്ല ആഹ് അതെ മറ്റേ ഓലെ ഒറ്റക്കാക്കി പോന്നാലു ന്നതും വലിയതായിരിക്കും. ആഹ് അങ്ങനെ പോയാലൊക്കെ മതി നാത്തൂ നിക്കോ വന്നാല്?
ഓഹ്.
ആഹ്. പിന്നെ മക്കൾ അസിന്റെ ചെറുതോ വലുതോ നാത്തുന് പെങ്ങള്.
വലുത് മൂത്തത് ഉം. രണ്ടാള് ഓര് രണ്ടു പേര്.
ഇവര് രണ്ടല്ലേ ഉള്ളൂ അല്ലേ.
ആഹ്.
ആഹ് അപ്പ അങ്ങനെ പോയമതിയായിനു ആഹ് അപ്പൊ ഞാൻ വേറെ പോന്നാരെ എങ്ങനെ ഇന്റെ എളേ ച്ചി ഇപ്പം പോവാനേ കഴിയലില്ല ഓള് ഇങ്ങട്ട് ഇതേ പോലെ ഇപ്പ നീ പറഞ്ഞ പോലെ നാത്തൂൻ വരുമ്പോ ഒരു ദിവസ ത്തിന് പോകും ഒറ്റ ദിവസത്തിന് തന്നെ ഇപ്പം ഉമ്മാക്കാണെ ഒട്ടും വയ്യാതെ ആയി. ആഹ് മറ്റേത്. നല്ല അതിന് അത്ര പ്രശ്നമില്ലായിന് ഇപ്പൊ പിന്നെ സോഡിയത്തിന്റെ പ്രശ്നോ ഒറ്റയ്ക്ക് ഇട്ട് പോവാൻ വയ്യാ. അങ്ങനെ ഹോസ്പിറ്റലും അതും ഇതുമായിട്ട് ആഹ് അത് തന്നെ അമ്മ ഇനി എ എപ്പയാ വര അപ്പൊ
അമ്മ വൈന്നേരം ആവും വൈന്നേരം ആയിട്ടെന്നെ വരുള്ളൂ ഉം
ഇപ്പം പോകും ചെയ്യോ
എട്ട് മണിയൊക്കെ ആവുംബോ
ആഹ് പണി പണിയൊക്കെ രാവിലെ കഴിച്ചാൻ അങ്ങെ ഫുഡൊക്കെ കൊണ്ടു പോവലാ ആഹ് ആഹ്
ഹസ്ന് ഫുഡ് കൊണ്ടോവണം അപ്പൊ അമ്മയ്ക്കും അമ്മയും കൊണ്ടുപോകും
ഏ ഹസും ഫുഡ് കൊണ്ടോവണാ ആഹ് ആഹ് അപ്പൊ അതായത് അടു- കിച്ചൺ പണിയൊക്കെ കഴിയൂ ല്ലേ
ആഹ് എന്നെ പിന്നെ ക്ലീനിങ് അട് അടി- അടിച്ചു വാരല് ആഹ് അതെ ആഹ് അങ്ങനെയുള്ള പണി മാത്- മാത്രേ എനക്ക് ഉണ്ടാവുള്ളൂ
അതിനിപ്പോ ഓളൊന്ന് ഉറങ്ങി ഉറങ്ങുമ്പോ ഇപ്പളും ഇപ്പളൊക്കെ ആയിട്ട് അതും നടന്നോളുംല്ലേ ആഹ് ആഹ് അതെ
കുക്കിംഗ് എന്തായാലും അമ്മ ചെയ്ത് വെച്ചിട്ട് പോവും
ആഹ് ആഹ് അപ്പൊ പിന്നെ മീനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങുവോ തലേന്നെ വാങ്ങി വെക്ക-
ആഹ് തലേന്ന് വാങ്ങി വെക്കും എന്നിട്ട് വെ- തലേന്ന് കറി വെച്ച് വെക്കും രാവിലെ
ആണോ
തിളപ്പിച്ച്‌ ആഹ് മീൻകറിയൊക്കെ തലേന്ന് വെച്ച് വെക്കും
ഓ രാത്രി അപ്പൊ അത് ഉച്ചകേക്കും അങ്ങനൊന്നും കേടൊന്നും വരി- രിക്കുംല്ലേ അപ്പൊ അപ്പൊ ഇനി രാത്രിയേക്കു നിങ്ങൾ വേറെ ഇണ്ടാക്കുവോ
രാത്രിയിലേക്ക് ഇന്നെന്തേലും ഉണ്ടാക്കും
അങ്ങനെ ചപ്പാത്തി അല്ലെ ചോറ-
ആഹ് അങ്ങനെ എന്തേലും അതെ ഇവിടെ അമ്മയും ഹസ് - ചോറേ കഴിക്കുള്ളൂ എനിക്ക് അങ്ങനെ പറ്റില്ല ഞാൻ എന്തേലും ഉണ്ടാക്കും
ഹെ എന്ത് എങ്ങനെ ച
ചപ്പാത്തി അങ്ങനെ എന്തേലും എനിക്ക് ചോറ് പറ്റില്ല
ആണോ ഇപ്പളേ ഡയറ്റാ
മൂന്നു നേരം അടുപ്പിച്ച് ചോറ് കഴിച്ചാ അപ്പൊ ചോറിനോട് ദേഷ്യൊക്കെ തോന്നും
കിട്ടണം
ആഹ് ഇവിടെ ഹസിനും അമ്മയ്ക്കും അങ്ങനെയല്ല ഹസിനും അമ്മയ്ക്ക- -ക്കും മൂന്നു നേരം ചേറ് മതി പക്ഷെ എനിക്കത് പറ്റില്ല
ഇൻക്ക് ഇൻക്ക് ബിരിയാണി ഒന്നും ഇഷ്ടല്ല ട്ടോ ഇൻക്ക് സാദാ ചോറ് അത് ഭയങ്കര ഇഷ്ടാ
ഇവിടെ ഹസ്സിനും അതെ ഹസ്സിനും അമ്മയ്ക്ക- അതെ എത്ര ചോറ് ചോറ് ചോറ് മൂന്നു നേരം ചോറായാലും പ്രശ്ന- ങ്ങനെല്ല പിന്നെയും കഴിച്ച എനിക്ക് എനിക്ക് വൈന്നേരം ന്ത ഒരു ചപ്പാത്തിയോ പുട്ടോ എ എന്തായാലും മതി വൈകുന്നേരക്കി എന്തായാലും വേണം ആ പക്ഷെ ചോറ് പറ്റില്ല
എന്ന്ട്ട് നേരത്തെ കഴിക്കൊ അല്ലെങ്കി ആ
ആഹ് ഒരേഴ് മണി എട്ട് മണി ആഹ് സമയത്തന്നെ കഴിക്കൊള്ളു ഇക്കിപ റ്റേ ഇല്ല എക്ക് ചോ മൂന്ന് നേ ഒര് രണ്ടുസം ഞാൻ മൂന്നേരം അട്പ്പിച്ച് ചോറ് കഴിച്ച പിന്നെനിക്ക് ചോറ് കഴ്ക്കാൻ പറ്റില്ല ക്ക് ചോറിനോട് ദേശ് ഇല്ല വെ വെയ്റ്റ് വെക്കുന്നോണ്ടന്നല്ല വെയ്റ്റ്ങ്ങന കൂടുന്നൂല്ല പഷെ എനിക്കീ ഇതിനോട് ദേഷ്യം തോന്നിത്തൊടങ്ങും
ആഹ് ചിലർക്ക് അങ്ങനെയാണ് ചില-
എത്ര മിനിറ്റ് ആയെടാ എടാ എത്ര എത്ര മിൻട്ടായെട അയ്യോ ഒന്ന് ക യ്യോ ഹസ്സ് വിൾച്ചോണ്ട്ക്ക്ന്ന്ണ്ട് ഒര് മിൻറ്റേ
ആഹ്
ഞട്ത്തപ്പം കട്ടോന്നോ ഒര് ജോലി ഇട്ക്കാ സമ്മയ്ക്കരുത്
അതെന്തെ പേ വരാനായോ
ആഹ് ഇപ്പ വിളിക്ക്യ ഒര് മിൻറ്റ് ഇപ്പ വിളിക്കാട്ടൊ
ആഹ്
ഉം